അ
ആഹ എന്തായി നല്ല വിശേഷം ഞാൻ വൈക്കെടുത്ത്ഏതൊ
ഇ ത്രീ ഫിഫ്റ്റി അത്രക്കെ എടുത്തേ ഇ ല്ലേ ആ കൂടുതലാണ്
ആഹ ഒന്നേ അമ്പന്ട്ട്
എന്നാ അമ്പേ ഞാ ഈ മുപ്പത് മുപ്പൂരക്ക് ഇട്ക്കാൻ പോവാ
ഏ ഇട്ത്തൊ നീ ഏ എങ്ങനണ്ട് എ നീ എവിട്യാ
ഞാൻ അതേ മുടിക്കില്
ഏഹ്
വേറെന്തെക്കെണ്ട്
വേറൊന്നുല്ല ഇത് കഴിഞ്ഞിട്ട് വേണം കുറച്ചേ കാർ ഓക്കേ ഇടുക്കാൻ ഏമ്
കാറിൻ്റെ പേരൊക്കെ പറ സുസൂഖി ആ സുസൂഖി സുസക്കി
ഫോർ ഏഹ് മറ്റേ ആ ഇത് മറ്റേ ഡിസയറില്ലേ ആ പുതിയ മോഡൽ അറങ്ങിയാണ്
ആ ആ പിന്നെ
പിന്നെ ഒന്നുല്ല
അത്ര മതിയോ
ആഹ് അത് മതി
ആ
പിന്നെ നിന്റെയക്കെ വിശേഷന്താ പറ
നമ്മളൊരഞ്ചാറ് ബൈക്കെടുത്തു ഒരു എക്സ്പൾസ് എടുത്തു ഒരു വീട് വാ ച്ചു
ഉം
മ് ആന്നീട് എന്തൊക്കെയുണ്ട് വിശേഷം
നല്ല വിശേഷം
മ് പിന്നെന്തുട്ടക്കെ ആ പള്ളീ പോണം സമയായിലല്ലോ
ഉം സമയായില്ല
പത്തിൻറ്റയുമ്പോ പോവാ
മ്
അത് ഇപ്പങ്ങനെ പോണെ പള്ളി പോണ ങ്ങനെയാ കാർനാണ് ബൈക്കിനാണ
ഏതാ ബൈക്ക്
ബിക്ക് എലക്ട്രിക്
എലക്ട്രിക്ക് എലക്ട്രിക് അതാണ് നിന്റ ബൈക്ക് എത്ര രൂപക്ക് വെടിച്ചേ എത്ര രൂപക വെടിച്ചേ
അത് നപ്പത് അമ്പത്
നാല്പ്പതാം എമ്പൂരൊക്കൊ അമ്പതാ ഏതാ സാനം
ബൈക്കിന്റ പേര് എ എന്താരുന്നെ ആ എ ഈതർ
ഏതഡാ ഏതഡ ഏതാ മോഡലെ
മോഡല് നമക്ക് അറിയാപാടില്ലട്ട
വണ്ണാ റ്റു എന്താ ഇല്ലാത്ത ആ ആഹ് എന്തൊക്കെണ്ട് വേറെ വിശേഷം
ഒന്നുല്ല ഏഹ് സുഖല്ലേ സുഖ സുഖം മം ഹലാൻ ജയിച്ചേന്ന് അറിയില്ല ഇന്നലെ ആഹ് ബ്രസീല് മൂന്ന് മൂന്നേ പൂജ്യം മൂ ന്നെ പൂജ്യം
മൂന്നെ പൂജ്യാ
ആ ആട്ട് വേറെന്തൊക്കെ ഇണ്ട്?
ഏ വേറെന്തെക്കെണ്ട് വിശേഷം വേറെ നല്ല വി ആ അ
ആ വെച്ച് പറാ ആ ആ വെച്ച് പറ ആ വെച്ച് പറ
ഉം ഇ വെച്ച്
ഞാൻ പറയാ
ഇപ്പൊചെ ഏത് സിനിമ യടാ ചങ്ങായി ഏ നല്ല വിശേഷം പിന്നെ അവിടെ ആരാള്ളെ ഒര്ത്തന് ണ്ട്
എന്തൊക്കെണ്ട് വിശേഷം ആ
സുഖം സുഖം സുഖം
ആവേറെ എന്തൊക്കെണ്ട് വിശേഷം
വേറെ നല്ല വിശേഷം പന്ത്രണ്ടായിരം അ ബൈക്ക് എടുക്ക്ണ്ടോ ബൈക്കെടുക്കണം എത്രയ്ന ഓഹ് സെക്കൻഡ് അല്ലെങ്കിൽ ഫസ്റ്റ് സെക്കൻഡ് മതി സെക്കനാഡ് ഏഹ് ഒര് ണ്ണംടു ഉം അവൻ പള്ളി പോകൻ വേണ്ടി കുളിക്കാൻ പോയി വേം വരോ? വരോന്ന തോന്ന്ണ് ഉം
ഉം വേറെന്തൊക്കെണ്ട്?
വേറെന്നുല്ല സുഖം
ഉം വേറെ എന്തൊക്കെണ്ട്?
എന്നുല്ല സിൽമ കാണാൻ പോയില്ലന്നേ തിയേറ്ററില്
ഉം നാളെ ഈ നാളെ പോണ്ട്നി നാളെ ഏഹ് ആഹ് ദൃശ് ഇന്നലെ കണ്ട്
ഉം
ഉം അടുത്ത സിനിമ കാണാൻ പോകണം. ഏതാ കാണാൻ പോണ്ടേന്ന് ആലോയ്ച്ചിരിക്ക. ഏതാ നല്ലതുള്ളെ
ഏതാ നല്ലഹ് രീ നല്ലഹ് ഇപ്പൊ ഇതർങ്ങീണ് ഇപ്പ അടുത്ത് ഞാൻ അറിയില ഇനിക്കറിയില്ല
ഞാൻ എക്സ് പൾസ്ടുക്കാൻ പോവാ. എന്താ അഭിപ്രായം ഞാൻ മറ്റൊരു വിടാൻ പോവാ ഏത് മറ്റേ
എക്സ് പൾസ് ആ ആ നല്ല അഭിപ്രായാണ് എക്സ് പൾസ് എനിക്ക് സ്പോർട്സ് ബൈക്ക്ണ താല്പര്യ
ഉം ട്ക്ക
വേറെ ഒന്നുംല്ല
ആഹ് അവര് പാട്ടുപാട് ആ
ഏയ് പാട്ടോ അറിയില്ലട്ടോ
പാട്
അറിയില്ല
പാടു
അറിയില്ലാ
അറിയില്ല എന്തുട്ടറിയില്ലന്ന് നിനക്ക് പിന്നെ എന്തുട്ടാ അറി
വന്തി ചെയ്യാനറിയ ഒരു ദിസം മ്മ് കൂടി പോയാല് ആപ്പ് പുള്ളിണ്ട് ആറ ന്നല്ലോ
പിന്നെത്തർണാ ക്വാട്ടറ് രണ്ടുന്നെണ്ണാ എന്റുട്ടിത് എങ്ങോട്ടാ പോണെ
ഏ ഏ അങ്ങനെയല്ല രാവിലെ തിന്ന ഉച്ചക്ക് തിന്നാ വൈനെരം തിന്നാ രാത്രിന്നാ ആഹ് അതന്നല്ലേ അറിയണ്ട ആഹ് ആഹുവ ആ വൈന്നേരം പോവ്വാ എക്സൈട്ടറോ
പക്ഷെ പൈസസ ഇല്ല അതിന്റെതെ കിട്ടുള്ളേ
മ്മ്
വൈന്നേരം പോവാ പൈസ എടുക്കോ എന്നേയുംകൂ എന്നെ എടുക്കോ
നോക്കട്ടെ ഏ
വാകത്തരുങ്കി വാങ്ങിതരുന്ന് പറ
പൈസലട
എന്തുട്ട് മനുഷ്യനാട നീ നിന്റെൽ പൈസ അല്ലാതാ നീ ഉള്ളടത്തൊക്കെ കടയിൽ പോയിന്ന് പൈസ ഉണ്ടാക്കുവല്ലേ ഏ
ആ ആ നീ വ പൈസണ്ടാക്കുവല്ലേ ഫോണിൽ
നീലിക്കെല്ലതി ഇല്ല അയിലും വല്യ പൈസ ഒന്നും കിട്ടൂല ശമ്പളം കുറവാണ് ശമ്പളം കുറവ
ഏ ഉ മ്മ് നിക്ക ഞായ
വാടാ നിക്കടാ
ഏ
എന്ത് മനുഷ്യ നീ ഒന്നിക്ക്
എന്ത് ആഹ് വേറെന്താ ആഹ് ആഹ അ ഈ സമയം പന്ത്രണ്ട് പതിനേയല്ലേ ഇന്നീണ്ട് സമയം ബാങ്ങോടക്ക
ഉം എത്ര മണിക്കാവാങ്ക വിടെ
ത്രാണിക്ക നാപ്പതാ അല്ലേ നാപ്പത്തഞ്ചോ
നാപത്തഞ്ച്നാലേ കുത്ബെ ക്കിരിക്കാറുണ്ടോ
ഏഹ ആ നേരത്തെ പോവല്ലോ ബാങ്ങോട്ത് കൊടുത്ത് പോ കൊറച്ച കഴുയ്മ്പോ ആഹ
ഉം എത്തവാറ്
ആൽക്കട്ടത്ത നമ്മളടെഞൻ കുടിച്ചത് എല്ലി വള്ളി
പോത്തർത്തന ഉണ്ടാവുന്ന ട, എമ്പത് ണ്ടാവും
എമ്പേണ്ണ എമ്പത് എമ്പത് എമ്പത് പോത്ത വരണ്ണ എമ്പത് പോത്ത ആഹ.. മ് എമ്പത് പൊത്തോ ക്കേണ്ട ആഹ് ദേശ ആയിരത്തിണ്ഞ്ഞൂറ് വീടില്ലെ കുടുംബങ്ങള്ട ആഹ
ഇല്ലപ്പൊ ഇത മഹലാ
അന്നേ അപ്പൊ കണ്ണന്ന്തത്രല ഇരുന്നൂറോ പോത്തോ ളോണ്ടാവും ഇരുന്നൂറ് പോത്ത ആ എൺപത് എഴുപത് എൺപതാ എഴുപത് എഴുപ താ എംബതോ ഏഴിലോച്ച് ആ എഴിലോ ച്ച് ഒരാഴ്ച ഒ ഴച ഒരാഴ്ച എട്ട് പത്തസട്ത്ത് ഏ ന്നട്ട് വേറെ ന്തൊക്കെ ണ്ട് സുഖല്ലേ ആ സുഗാണ് ആ എല്ലാരടും അന്വേഷണപറഞ്ഞേക്ക് ട്ടാ ആ ആ എലി